ഞാൻ നോട്ട്ക്ക് വിചാരിച്ചിട്ട് കിട്ടിലല്ലോ ഹലോ
ഇല്ലൃ കിട്ട്ണില്ലൃ
ആഹ് അതെന്നെ ഇത് ഇത് ഇതായിനിക്കും ആഹ് കേക്കാവോ ഞാൻ പറയുന്ന കേക്കാവോ കേക്കാവോ ഹലോ ആഹ് എന്താണ് അവിടെ മഴയുണ്ടോ
ഇവിടെ കാലത്ത്ണ്ടായിര്ന്ന് ഇപ്പല്ല
ആഹ് ഇവിടെ ഇപ്പ വൈകിട്ട് ഉച്ചകഴിഞ്ഞായിരുന്നു മഴയെല്ലാം
നിങ്ങളെ സ്ഥലം എവിടെണ്
ഞങ്ങള് കുറച്ച് തെക്ക് ഭാഗത്തായിട്ട് വരും
എവിടെയാ തെ
ആഹ് നമുക്കത് അങ്ങനെ ഇതാക്കാൻ പറ്റ് പറ്റില്ലല്ലോ ഏതാണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും
ആഹ് ഓക്കെ
അങ്ങനെയുണ്ട് എന്താണ് പിന്നെ വിശേഷൊക്കെ ആഹ് ആണ്ല്ലെ അത് കൊഴപ്പല്ല ഇതിനെപ്പറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ല വേറെ എന്താണ് ഫുഡെക്കെ ണ്ടാക്കാൻ എങ്ങനെയാ സ്വന്തം കുക്കെയ്യാണോ
ഇഷ്ടാണ് ആഹ് സ്വന്തായിട്ട്ണ്ടാക്കും
ണ്ടാക്കും എന്താ ഫുഡ് ഏറ്റവും ഇഷ്ടം അഹ് ആഹ് ഏത് ഫു നാടെൻ വിഭവങ്ങള്ല്ലേ
ആഹ്
ആഹ് ഏ ഏ നാടനിണ്ടാക്കാനിഷ്ടം
വീട്ടില്ണ്ടാക്ക്ണത് നാടെൻ വിഭവങ്ങള് ആം അവിട്ത്തെ ഫുഡ് കാര്യങ്ങളൊക്കെങ്ങനെ
ഇവിടെ ഫുഡെക്കെ ണ്ടാക്കി ഞിപ്പോ ഞങ്ങള് അത്താഴം കുടിക്കാറായി ഏ അങ്ങനെ ഇരിക്കുന്നു
ആഹ്
ഇനിപ്പം ആഹ് മഴയൊക്കെ ആയതുകൊണ്ടേ അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ കുറഞ്ഞു തണുപ്പുണ്ട് ആഹ് പിന്നെ ഇന്നിപ്പം അത്യാവശ്യം നല്ല ശക്തിയില് തന്നെ മഴ പെയ്തു
ച്ചെ
അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കയായിരുന്നു ഉം മഴയും വെയിലും ഇങ്ങനെ മാറി മാറി വരുകയും ചെയ്യുന്നുണ്ട് രാവിലെ മുതൽ രാവിലെ നല്ല വെയിലായിരുന്നു ഇപ്പൊ ഞങ്ങുടെ തുണിയെല്ലാം കഴുകി ട്ടു ഒണങ്ങി ഉച്ചയ്പോത്തേനും ഹ എല്ലാം എടുക്കേണ്ട വന്നു
ഇന്ന് ഇന്ന് ആ രണ്ട ദിവസായിട്ട് വെയിലായിരിന്ന് ഇപ്പൊ മഴന്നെ ഇമ്പടിം ആ അതേ അതെതെ
ഇപ്പ എങ്ങും പൊറത്ത് പോകാനൊന്നും പറ്റില്ല ഈ വൈകിട്ടൊക്കെ ഞങ്ങള് ചില ദിവസങ്ങളള് വൈകിട്ട് കുടുംബ വായിട്ട് പൊറത്ത് പോവ്വാരുന്നു ഇപ്പ എന്നാന്ന് വെച്ച് കഴിഞ്ഞാ ഈ മഴ ഇങ്ങനെ പെയ്യുന്നോണ്ട് വൈകിട്ട് മഴ പെയ്യുന്നോണ്ട് നമ്മൾ എങ്ങും പോവുന്നില്ല വീട്ട്ല് തന്നെ ഇരിക്കും ഉം പിന്നെ മോൻ സ്കൂൾ പോവുന്നോണ്ട് അവനും പഠി കാനും എടുക്കാനൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ഹോം വർക്കുണ്ട് ഇനിപ്പ അടുത്ത ദിവസം എക്സാം ഉണ്ട് അതിനൊക്കെ ആയിട്ട് സ്കൂള് തൊറന്നൊള്ളൂ പക്ഷെ എന്നാലും എക്സാംസും കാര്യങ്ങളും എല്ലാം വന്ന് ഒടങ്ങി വേറെന്താണ് വാ വിശേഷങ്ങളൊക്കെ സുഖാണോ ആഹ ഇത് കേൾക്കാ പറ്റുന്നില്ലേ സൗണ്ട് കൊറവാലോ ഹലോ
നിങ്ങള് ഫുഡ് വിട്ട് തന്നെല്ലേ
ആഹ് ആഹ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നേ ആഹ് നമ്മൾ രാവിലെ വെക്കും എല്ലാം
ല്ലേ ആഹ് അതെ മഴ ക്കാ